ആഹ് ഹലോ.
കേക്കാമോ.
ആഹ് കേക്കുന്നുണ്ട്.
എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖം ങ്ങക്കോ.
സുഖായിട്ടിരിക്കുന്നു ഫുഡ്ഡൊക്കെകഴിച്ചാര് ന്നോ
ഓഹ് ഫുഡൊക്കെ കഴ്ഞ്ഞു ഉച്ചക്കത്തെ പ്രിപ്പറേഷനൊക്കെ ഏകദേശ ഒക്കെയായി
ആണോ
ഉ മീന് കിട്ടിയില്ല ഇന്നല ചിക്കൻ വാങ്ങിച്ച്‌ട്ടുണ്ടാര്ന്നു അപ്പം അതില് കൊറച്ചെട് ത് ഫ്രിഡ്ജ്ല് വെച്ച്ട്ട്ണ്ടേന്നു അതെട്ത്ത്‌ട്ട്ങ് ഫ്രൈ ചെയ്തു
ആഹ് കുട്ടികള്
ഇല്ല, കല്യാണം കയ്ഞ്ഞ്ട്ടിപ്പൊര് വർഷാവ്ന്നതേയിള്ളൂ
ആണോ അപ്പൊ വീട്ട്ലാരെക്കെയുണ്ട്
ഇപ്പം ഞാനെന്റ വീട്ട്ലാ ഇള്ളത് ഇങ്ങോട്ട് നിക് - ക്കാൻ വന്നതേനു അപ്പം ഞാനു അച്ഛനും അമ്മേം മാത്രേ ഒള്ളൂ.
ഓഹ് ഓഹ് ഹസ്ബൻഡ്
ഹസ്ബൻഡ് നാട്ട്ല് തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് ആള് ആൾ ആൾടെ വീട്ട്ലാ ഇപ്പൊ ഉള്ളത് അവ്ടെയും ആളും ആൾട ബ്രദറും അമ്മയും മാത്രെ ഉള്ളൂ.
ഓഹ് ഓ ഓ രാവിലെ കഴി‌ച്ചൊ ഫുഡ്ഡ്
ഓഹ് രാവിലെ കഴിച്ചു പുട്ടും കടലക്കറിയും.
ആണ് ജോലിയെല്ലാ ഒത്ങ്ങിലെ ഇപ്പെന്തിയ്യും
ഹിനീപ്പം ഓൾമോസ്റ്റ് എല്ലാം കഴ്‌ഞ്ഞു ഇനീ കൊറച്ചൂടി കഴിഞ്ഞിട്ടൊന്ന് തൊടക്കണം അത് കഴിഞ്ഞി കുളിച്ച് പിന്ന പണിയൊന്നുല്ല.
സിനിമെയൊക്ക കാണ് വോ?
ഓഹ് സിനിമയൊക്ക കാണും ഇ വെബ് സീരീസൊക്ക കാണും ഇപ്പതാണ് ക്രെയ്സ് അതെ അതെ
അ ഹ
പിന്ന പോയെ എല്ലാ ഒന്നും കാണ്ല്ലേ ചെലത് ഒര് ഇൻട്രസ്റ്റിംങ്ങായ്ട്ട് തോന്നിക്കഴിഞ്ഞാ എൽദിര്ന്ന് കാണും
ആഹ്
ഉം
റ്റിയേട്രിൽ ഒന്നും പോയ് കാണത്തില്ലേ
ത്തു പോകും പോവാറ്ണ്ട് ഇപ്പൊ കൊറച്ചായി പോയിട്ട് ആഹ് എന്നാലും അധികവും പോവ്വാര്ന്നു എന്തെങ്കില് ഇപ്പോ മൂവീസൊക്ക എറങ്ങുന്ന സമയത്ത് ഇൻട്രസ്റ്റിങ് ആണെന്ന് തോന്നുമ്പോ ഹസ്ബന്റും ഹസ്ബന്റിൻ്റെ ഫ്രണ്ട്സും ഫാമിലി ഒക്ക ആയിട്ട് എല്ലാരും കുടി പ്ലാൻ ചെയ്ത് സാ റ്റർഡേ നൈറ്റ് അങ്ങനെയാമ്പോ സൺഡേ പ്രശ്ന ഇല്ലല്ലോ ലെയ്റ്റായാലും.
ഓപ്പൊ ഒഹ് ഓഹ്
സാറ്റർഡേ നൈറ്റ് നൈറ്റ് ഷോന് ബുക്ക് ചെയ്തിട്ട് ഷോ ഒക്ക കയ്ഞ്ഞ് ഫുഡൊക്ക കയ്ച്ചി
ഓഹ്
അങ്ങനെ ലെയ്റ്റായിട്ട് വരും
ദൃശ്യം കണ്ടാര്ന്നോ
ദൃശ്യം ത്രീ കണ്ടില്ല. അതെന്തോ പക്ഷേ ഓ ടി ടി റിലീസായിട്ടും കാണാനൊര് ഇൻട്രസ്റ്റില്ല കാരണം എല്ലാരും കണ്ടവരൊക്ക പറഞ്ഞു വല്ല്യേ രസ ഇല്ല ലാസ്റ്റിലത്തൊരു ട്വന്റി മിനിറ്റ്സാണ് ഭയങ്കരം അത് വെരെ ഭയങ്കര ബോറിങ്ങാന്നൊക്ക പറഞ്ഞത് കൊണ്ടോ എന്തോന്നറിഞ്ഞൂട കാണണംന്നും തോന്നിയില്ല ഞാൻ എനിക്ക് തോന്നു ലാസ്റ്റ് ഏതാ മൂവി കണ്ടത് വാഴാ റ്റൂവോ അങ്ങനെന്തോ ആണ് പോയിട്ട് കണ്ടത് തിയേട്രി പോയിട്ട് കണ്ടത്
എഹ് എല്ലാ ലാംഗ്വേജും കാണൂ മലയാളം ഹിന്ദി ഇംഗ്ലീഷ്
ആഹാ എല്ലാ ലാംഗ്വേജും കാണും
ഉം ദുരന്തർ കണ്ടാരുന്നോ
അതും കണ്ടില്ല അതെന്തോന്ന് അറി ഞ്ഞൂടാ ഫുള്ള് തല്ലും ചോരയും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനതേനോട് വല്യയ താല്പര്യം ഇല്ല
ആഹ്
പക്ഷെ ഇപ്പം ബ്ലാസ്റ്റ്ന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മൂവി ഇറങ്ങില്ലേ
ആഹ് അത് നല്ല കോമഡി മൂവിയാന്ന് പറയുന്നുണ്ടായിരുന്നു
ഞാൻ കണ്ടില്ല ഞാൻ അതിന്റെ ഷോട്സ് ഒക്കെ കണ്ടുള്ളൂ ഈ റീൽസിലൊക്കെ വരുമല്ലോ
ആഹ് ആഹ് ഒഹ് എഹ്
എനിക്ക് എനിക്കത് കാണണംന്ന് ഭയങ്കര ആഗ്രഹായിരുന്നു അത് പക്ഷെ എങ്കില് ഉം കോമഡി മൂവി ആണ് പറയില്ല എനിക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലായത് പൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കരാട്ടെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി ആയിരുന്നു അപ്പം അതിന്റെ ഭയങ്കര ത്രില്ലിങ് ആയിട്ട് തോന്നി ഇന്ന്ട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് കാണണം പോവാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറ്റിയില്ല ആഹ് പോവാ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ പറ്റിയില്ല പിന്നെ എന്നോട് പറഞ്ഞ ഒ ടി ടി റിലീസായാ കണ്ടോ
ആഹ ഇപ്പൊ ഇപ്പൊ ഇറങ്ങിയതില് ആ ബ്ലാസ്റ്റ് തന്നെയാണ് ഓൾമോസ്റ്റ് നല്ല അയ്പ്രായം കേട്ട സിനിമ
ആഹ കറുപ്പ് നല്ല സിനിമയാണ് അത് പക്ഷേ അത്ീ പറഞ്ഞ പോലെ കോമഡിയും ആണ്
പക്ഷെ കറുപ്പ് നല്ലതാണെങ്കിലും സെക്കൻഡ് ഹാഫ് തൊ ഇന്റർവൽ കഴിഞ്ഞിട്ടാണ് കുറച്ച് ച്ച് നമുക്കൊരു ക്യൂരിോസിറ്റി ഉണ്ടാകത്തുള്ളൂ
ആഹ അതെ അതെ
ആ ഞാൻ അങ്ങടെ പോയിായിരുന്നു കാണൻ
പോയിട്ടുണ്ടായിരുന്നല്ലേ ഞാാന്
കൊറെ നാളിന് ശേഷം അല്ലേ ഒരു നല്ലൊരു പടം ഇറങ്ങിയത്
അതെ അതെ അത് ശരിയാ പോരാത്തിന് കുറേ റഫറൻസ് സൂര്യയുടെ കുറേ റഫറൻസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു
പാട്ടൊകെ നല്ല രസം ഉണ്ടായിരുന്നു
ആഹ അതെ അതെ
അതുപോലെ ഇപ്പം ദൃഢം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ഓ ടി ടി റിലീസ് കണ്ടിട്ടുണ്ടായിരുന്നു
ഉം എങ്ങനെയുണ്ട്
കൊഴപ്പില്ല ഫസ്റ്റ് സ്മൂത്ത് ആയിട്ട് പോവും പിന്നെ ഫൈനൽ അങ്ങോട്ടെത്തുമ്പോഴാണ് ട്വിസ്റ്റ് വരുന്നത്
ഓ അ മറ്റേ പോലീസുകാരുടെ പടവല്ലേ
അതെ അതെ ശൈനികത്തിന്റെ
ആഹ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിപ്പോയില്ലേ അതിൻറെ
ആഹ അതെ അതെ നമ്മൾ എക്സ്പെക്ട് ചെയ്ല്ല ഫസ്റ്റ് കാണുമ്പോ അത് അങ്ങനത്തെൊരു
ആ പെണ്ണ്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല
സത്യം അത് ഭയങ്കര ഇതായിരുന്നു
ആ ലാസ്റ്റത്തെ സ്റ്റണ്ടിന്റെ സീൻ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് ചേട്ടാ അയ്യോ ചേട്ടാ ചേട്ടാ ന്ന് വിളിയോട് വിളി അപ്പൊ നിനക്ക് കാണോം വേണം അന്നാ നിനക്ക് കാണാനും വയ്യ അന്ന് എന്തിന എടുത്തച്ച് കാണുന്നത്
അതെ അത്ണ്ട് അത് ഇതുപോലെ ഈ പറയുന്ന പോലെ ഭയങ്കര സങ്കടം വരുന്ന മൂവിയൊക്കെ ഉണ്ടാവൂലേ ഏതെങ്കിലും ഒരു പാർട്ടില് ഞാന ഇങ്ങനെ ഇടുന്ന് തിയേറ്ററിനൊക്കെ കാണുന്നന്നെനി ക്ക് കരച്ചൽ വരും ഞാന് ന്നിട്ട് ഇങ്ങനെ സൈടിൽ ഇടുന്നട്ട് കരയും ഇവിടെന്നോടയ്ക്കും പൊറത്തിറങ്ങിയച്ചേക്കും കരച്ചിലൊക്കെ കഴിഞ്ഞോ
കാളിയാക്കും
ഞങ്ങള് ദൃശ്യം ഏഹ കാണാനുള്ള ആഗ്രഹത്തില് പന്ത്രണ്ട് മണിയുടെ ഷൂ പോയിട്ടാണ് പോയത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോ രണ്ടര
ആഹ് അതെ അതങ്ങനെ തന്നെയാ
സ്പെഷ്യൽ ഷോ ഇട്ട്
ആ നമ്മള് പോയി കഴിഞ്ഞാല് ചിലപ്പം ഷോ ഒക്കെ കഴിഞ് ഇപ്പറഞ്ഞ പോലെ ഫുഡൊക്കെ കഴിച്ച് ചിലപ്പോ ഇവരുണ്ട് എല്ലാരും ഫ്രണ്ട്സ ഒക്കെ ഒത്തുകൂടുന്നല്ലേ കടൽപ്പാലൊക്കെ പോവും
ഓ ഓ ഓ ഒ ഓ
ആഹ് അവടെ ഈ പറഞ്ഞ പോലെ നൈറ്റ് ലൈഫ്ന്ന് പർഞ്ട്ട് ചായേം അങ്ങനെള്ള തൊക്കെണ്ട് അപ്പൊ ഇങ്ങനേ ഇരുന്ന് കഥ പറഞ് ചായയൊക്കെ കുടിച്ച് എനിക്കിപ്പഴും ഓർമ്മണ്ട് ഒരു ദിവസം നാല് മണിക്കോ മറ്റോ വന്ന് കെടന്ന്ട്ട് പിറ്റേസം രാവിലെ ആറ് മണിക്കെണീ റ്റ് പണിക്കൊക്കെ പോയത് ഒറക്ക് തീരെല്ലാലോ
ഇവര് കൂട്ടുകാരെ കണ്ട് കഴിഞ്ഞാ അല്ലെങ്കിലും ഇങ്ങനല്ലേ പ്രതീക്ഷിക്കാത്ത ഇല്ല നമ്മളെ പോക്കും വരക്കും ഒക്കെ മാറി മാറി
അതെ അതെ അയ്യോ അവ അവര്ണ്ടെ പിന്നെ നമ്മള് വേണ്ട
ആ
ഞാനെപ്പഴും പറയും ഇവരിക്ക്ണ്ട് എ സാറ്റർഡേ സൺഡേ
മറ്റേ ടോവിനേടെ ഒരു സിനിമ കാണാൻ വേണ്ടിട്ട് ടിയേറ്ററി പോവാനായിട്ടിരുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യോ ബുക്ക് ചെയ്യ്ന്ന് പറഞ്ഞു അപ്പൊ വര് പറഞ്ഞു വേണ്ടടാ നമ്മക്ക് അവടെ പോയെടുക്കാ അവടെ ചെന്നപ്പഴത്തേക്കും ഭയങ്കര തെരക്ക് ഒരു തരത്തി ടിക്കറ്റ് കിട്ടത്തില്ല ഒരു പത്തിരുപത് പേരുണ്ടായിരുന്നു ഫ്രണ്ട്സെല്ലാരും അവടെ ചെന്ന് ടിക്കറ്റ് കിട്ടാതെ പൊറത്തെറങ്ങ്യപ്പൊ ഒരു കൂട്ടുകാരൻ പറഞ്ഞല്ലോ ടിക്കറ്റ് നമ്മക്ക് അവടെ പോയി എടുക്കാന്ന് എല്ലരൂടി പിണങ്ങിട്ട് അവസാനം ഒറ്റട്ട് നിപ്പിന് തീരുമാനിച്ചു അന്നാ വാ കോവളം പോവാ
ഏ
പിന്നെ ഇവിടുന്ന് നമ്മള് സിനിമക്ക് പോയതാ പിന്നെ ര രണ്ടര മണിക്കൂർ ട്രാവലെയ്ത് അവടെ പോയി അവടെ കൊർച്ചേരം നടന്ന് കറങ്ങി അത് കയ്ഞ്ഞപ്പോ നൈറ്റ് ബിരിയാണി കഴിക്കുന്ന സ്ഥലത്തോയ് ബിരിയാണി കഴിക്കണം മൂന്ന് മണിക്ക് കടയുണ്ടല്ലോ ല് ബിരിയാണി കിട്ടുന്നൊരു കടയുണ്ട് രാത്രി ഭയങ്കര രാത്രി മാത്രായിരിക്കും ചൂടോടെ സിക്സ്റ്റി ഫൈയും ബിരിയാണിയൊക്കെ പിന്നവ്ട്ന്ന് ബിരിയാണിയും കഴിച്ചിട്ട് തിരിച്ച് വീട്ട് വന്നപ്പോ രാവിലെ ഏഴ് മണി
ഓ
ആ ചേട്ടന്റെ അമ്മറയാ നിങ്ങളൊക്കെ എവടെ പോയ സിനിമക്ക് പോയതല്ലേ ഇത്ര സമയെന്തു പറ്റി ഏറ്ററി കെടന്ന് ഒറങ്യോ
അതാ അവ്ട്ന്ന് ആൾടെ അമ്മയും ഇങ്ങനെ പറയും ആഹ് എന്താന്ന് വെച്ചാ ചെയ്തോ പറഞ്ഞാലൊന്നും കേക്കത്തില്ലാന്ന്‌ പർഞ്ട്ട് വഴക്കായിരിക്കും
ജസ്റ്റൊന്ന് വിളിച്ച് പർ പർഞ്ഞ പറഞ്ഞയക്കും ചേട്ടൻ ചേട്ടൻ വിളിക്കുമ്പ പിന്നമ്മ കൂടുതല് ചോയ്ക്കത്തില്ല ആഹ് ഇത്രയേ ഉള്ളൂ ഒരു നമ്മളെ വടെ ആരും ചോയ്ക്കുമ്പൊ ഞാൻ പർഞ്ഞു ആഹ് ഇങ്ങനെ പോയി അ ഞാൻ ആലോയ്ച്ച് നീയൊക്കെ കെടന്ന് അവടെ ഒറങ്യോ അട് ഇത് ഇത് കണ്ട്ട്ടാണോ വെര്ന്നത്
ആ അതെ അതെ അവര് പർഞയ്ഞ്ഞാ പിന്നെ അതിന്റെ അപ്പറൊന്നുണ്ടാവൂല നമ്മള് പറയ്മ്പാണ് ക്വൊസ്റ്റ്യനാൻസറിങ് വെരാ ഉം
ഇനി കഴിക്കും
ഉച്ചെക്കത്തെയോ
ആഹ്
അത് രണ്ട് രണ്ടര അങ്ങനെയൊക്കാവും
ഓഹ് എല്ലാരു ഉണ്ടോ വീട്ടില്
ആഹ് അച്ഛനും അമ്മയും ഉണ്ട്
ഇന്ന് ജോലിക്ക് പോകണ്ടായിരുന്നോ
ഇല്ല ഇ അച്ഛന് വയ്യാത്തതാ
ആണോ ഓഹ് ഓഹ്
ആഹ് അപ്പം സ്ട്രോക്ക് വന്നിട്ട്ണ്ടായിരുന്ന് അച്ഛന് അത്കൊണ്ട് ഇപ്പം ജോലിക്ക് വിടത്തില്ല എന്ന് വെച്ചാ ടെൻഷനാ അച്ഛൻ പോവും പക്ഷെങ്കില് നമ്മുക്ക് പറഞ്ഞേക്കാന് ആഹ് അല്ല നമ്മുക്ക് പറഞ്ഞേക്കാനൊര് പേടിയാ ഇൻ കേസ് പോയിട്ട് വീഴോ എന്തെങ്കിലും ചെയ്താലോ അങ്ങനെയുള്ള അതുകൊണ്ട് പറയും മതി പോണ്ടാ പിന്നെ ഇവിടന്ന് ട്രൈയെയ്യും ഈ പറഞ്ഞ പോലെ സ്ട്രോക്ക് ആയത് കൊണ്ട് കൈക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്ണ്ട് അച്ഛന് തുന്നലായിരുന്നു ടൈലറിങ് പണിയാ
ആഹ് ആഹ് അപ്പൊ വീട്ടിരുന്ന് കൊറച്ചൊക്കെ ചെയ്യാൻ പറ്റുവല്ലോ
അതെ അപ്പം ടൈം എടുക്കും എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ പറഞ്ഞല്ലോ കൈക്കും കാലിനും ആഹ് ഒരു സൈഡില് വന്നതാ അപ്പൊ കട്ട്യ്യാനൊക്കെ ബുദ്ധിമുട്ടാ
ഓഹ് ഓഹ്
ഞാന്ണ്ടാവുമ്പോ ഞാൻ കട്ടെയ്തൊട്ക്കും
ഉം
ഉം അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ
ഉം ശരിയാ ടങ്കി വിളിക്കാമേ
ആഹ് ഓക്കെ